കേക്കുന്നു
കേക്ക്ന്നിണ്ട്, ഞാന ഓപ്പൺ ചെയ് മ പറഞ്ഞു പറഞ്ഞോ ബാക്കി പറഞ്ഞോ.
ആഹ് പിന്നെ നമുക്ക് വീട്ടിലെ എന്താ പറയാ. സ്വയം തൊഴിലിനെ പറ്റി പറയാം, സ്ത്രീകളുടെ
മ എന്താ
നിങ്ങളുടെ ഏരിയയിലൊക്കെ ഇണ്ടോ അങ്ങനെ സ്വയം തൊഴിലായിട്ട് സ്ത്രീകള് സംരംഭം.
സ് സ്വയം തൊഴിൽ ചെയ്യുന്നവരുണ്ട്
ആഹ് ആഹ്
ആഹ്
ഉം കുടുംബശ്രീയില അംഗങ്ങളൊക്കേണോ
അല്ല അല്ല അല്ലാണ്ടന്നെ വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് ഇ ഈ മേയ്ക്കപ്പ് പോലെയുള്ള സംഗതികളൊക്കെ പഠിച്ചിട്ട് വീട്ടിലിരുന്ന് ചെയ്തു കൊടുക്കത്തിൽ കല്യാണ പെണ്ണുങ്ങളേക്ക ഒരുക്കി കൊടുക്കി അങ്ങനെ ഒരു ചേച്ചിമാരണ്ട് ഇവിടെ അതൊക് പഠിച്ചിട്ട് ആ പിന്നെ അത് ഒരു സ്വയം തൊഴിലാണല്ലോ സ്വന്തമായിട്ട് ചെയ്യുന്നേല്ലെ
ആഹ് ആഹ്
അപ്പ അത് അങ്ങനെ ചെ അവര് വീട്ടിലിരുന്നന്നെ ചെയ്യണത് കാര്യം അവരിക്ക് ഒരു കടംമുടി തുടങ്ങാനുള്ള സാമ്പത്തിക അവസ്ഥ ഇല് അപ്പൊ അങ്ങന വീട്ടിലി പിന്നെ ചെല ആൾക്കാര്
ഉം
പിന്നെ വേറൊരു ചേച്ചി അവിടുള്ള തയ്യല് അവര് തയ്യല് പഠിക്കാൻ പോകുന്നുണ്ട് ഇപ്പൊ കൊറേ പെണ്ണുങ്ങക്ക് തയ്യ അന്നിട്ട് അവര് ഒരു കുറേ വേറെ രണ്ടൂന്ന് പെണ്ണുങ്ങക്ക് കൂടി അവിടെ ജോലി കൊടുത്തിട്ടുണ്ട്
അതെ ആ ആ
അങ്ങനെക്കെ ഒള്ളത് ഒള്ളൂ ട
വെറുതെ വീട്ടില് ഇരിക്കുമ്പോല്ലെ ഒരു വരുമാനമാർഗ്ഗം
അതെ ഞാൻ ചെയ്യുന്നുണ്ട് പാൻ കാർഡൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് പാൻ കാർഡില്ലേ ആഹ് അതൊക്കെ എടുത്ത് കൊടുക്കും പൈസ മേടിച്ചിട്ട് പാൻ കാഡങ്ങ ചെറിയ ചെറിയ ജോലികള് ഇതമ്മ്ക്കൊരു ഓഫീസി പോയിരുന്ന് ജോല്യിയാനുള്ള ഒരു ഇതില്ല അങ്ങന പോവാൻ പറ്റ് പിന്ന കുടുംബിനികളായാൽ അങ്ങനെയാണല്ലോ അപ്പൊ ഞങ്ങള് വീട്ടിലിരുന്ന് കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്യും അപ്പ അങ്ങനെ പിന്ന ഏഹ് ഇപ്പൊ കൊറേണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെ ഈ ചവുട്ടിണ്ടാക്കാന പരിപാടിയെക്കെ വരുന്നുണ്ടല്ലോ ഓനകോ അവര് മില്ലിൽ നിന്നും തുണി എടുത്തോണ്ട് വന്നിട്ട് ചവുട്ടിയെണ്ടാക്കും ക്കുന്ന പെണ്ണുങ്ങള് ഞാൻ അങ്ങനെ വിക്കുന്നെ എ മ്മ് പിന്നെ ഇങ്ങനെ പപ്പടം പോലെയുള്ള സാനങ്ങളൊക്കെണ്ടാ നിങ്ങടെ അവിടെ എന്തൊക്കെ തോഴിലുകളാണുള്ളത്
ടൈലറിങ് ചേച്ചി ടൈലറിങിണ്ട് പിന്നെ ആഹ് ഭക്ഷണങ്ങള് കാന്റീന് കാറ്റ്റിങ് പോലെ ഭക്ഷണം ഇണ്ടാക്ക ആഹ് ആഹ് കൊടുക്കും ആഹ് പക്ഷെ അത് ഹോട്ടല് ബാക്കി ഇണ്ടാക്കിട്ടില്ല വീട്ടിൽ എത്തിച്ചന്നെ
മ്മ് അല്ല വീട്ടില് ഊണ്ന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് നമ്മ്ക്ക് ഈ പൊ പൊ പൊതിഞ്ഞ് കെട്ടിയിട്ട് ആൾ
ആഹ് അതെ ഓഡറിനനുസരിച്ച് എണ്ടാക്കും നെയ്യപ്പം ഉണ്ണിയപ്പം പിന്നെ ഇ ഡ്ലി രാവിൽത്തെ ആഹ് സ ചോറ് പിന്നെ ആഴ്ചയിൽ ഒരു ദിവ്സം ബിരിയാണി ഞായറാഴ്ച അപ്പൊ ഓർഡറിനനുസരിച്ച് എണ്ടാക്കുവോ അധികം ഉണ്ടാക്കിയന് ശേഷം പിന്നത് ചിലവായിട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നലെ
അതെ അതെ അതെ അത് നമ്മള് കളയേണ്ടി വരോല്ലോ അവിടെ കൊ ഫ്രിഡ്ജൊക്കെ എണ്ടെങ്കിലും നമ്മള് എത്രയേന്നും പറഞ്ഞ് തിന്നും
അതെ
ചൂടാക്കി ആൾക്കാര്ക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ
ആഹ്, ആഹ് അപ്പൊ അങ്ങനെ ഉം പിന്നെ ഞങ്ങളിങ്ങനെ, ഇങ്ങനെ കുടുംബ ചിലങ്കാണ് അപ്പ എന്തെലുക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. എനിക്കി കേക്ക് ത് ന്റെ ഇത് തുടങ്ങണംന്ന് ആഗ്രഹംണ്ട്.
കേക്കിന്റെലെ നല്ല കാര്യോണ് ആഹ് അതകെ ആദ്യം പോയി പഠിക്കണം. അതഴിഞ്ഞിട്ട് വേണം തുടങ്ങാൻ.
ആഹ് ഇപ്പ കൊറേക്കെ അറിയാ. ആഹ് പക്ഷെ അതിന്റെ ഒപ്പം വാങ്ങാള്ളത് ഓവനൊക്കെ നമ്മുടെ ഇപ്പോ കൊറേശ്ശൊക്കെ അല്ലേ ഇണ്ടാക്കൂ. വീട്ടിലെക്ക്‌. അപ്പ ഇനി ഓവൻ, ഓവൻ വാങ്ങണം. ഞങ്ങൾ ച്ച് മൂന്ന് ചേച്ചി മാര് തുടങ്ങാനുള്ള ഒരു പ്ലാനിലൊക്കെ ആയിരുന്നു. ആഹ് ജെന്നത്ത് ശരി ജന്നത്ത് ശെരില്ലേ.
ആഹ്.
ആഹ് ഒരു കൊളറ് ജനത്തിന അറിയില്ലേ അവര് ആഹ് അവരൊ കുടെതൊടങ്ങാന്ന് വിചാരിച്ചിട്ടാരിക്കും.
ആഹ് അത് നല്ല കാര്യല്ലേ തൊട തൊടങ്ങണത്.
മ്മ് മ്മ് തൊടങ്ങണം വൈകാതെ തൊടങ്ങണം. മ്മ്.
ഉം അത് ഞാ പഠിച്ചതാണ്. കേക്കിന്റെ മ്മ് ഞാൻ പഠിക്കാൻ പോയതാണ് ഒരു വർഷത്തെ കോഴ്സെ.
അതെ.
അത് നല്ല എന്നിട്ടാന്ന് വെച്ചാല് നമുക്ക് അവിടെ ചെന്നപ്പോ കേക്കിന്റെ മാത്രാണ് പഠിക്കാൻ പോയതെങ്കിലും അവിടെ ചെന്ന് വേറെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി.
കേക്ക്, ബന്ന, പപ്സ് ആ. ബേക്കെയ്യണ വരദരുണ്ടല്ല.
അതെ അതിന്റെ ഒരുപാട് സാ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ നമ്മള് ചെയ്യുന്ന നമ്മുടെ തലേല് ആൽ താമസം ഉണ്ടെങ്കി നമ്മള് ചെയ്യുന്ന രീതീല് നമുക്ക് എന്ത് വേണെലും ആ രീതീല് ഇണ്ടാക്കാം ജയിക്കാൻ പറ്റുള്ളൂ. എന്നപ്പോ അവര് ചപ്പാത്തി ബാക്കി വരുമ്പോ നമ്മളോട് ചോദിച്ച് എന്ത് ഉണ്ടാക്കുംന്ന്. അപ്പൊഞാ പറെഞ് ഞാനപ്പോപറഞ് ചപ്പാത്തിയൊക്കെകൂടി കീറിയിട്ടിട്ട് എറച്ചിക്കറിയൊക്കെവെച്ചിട്ട് വേറോരുസാനംഉണ്ടാക്കിടുക്കും.
ഉം കൊത്ത് പൊറോട്ടണ്ടകണ മാതിരി നമുക്ക് കൊത്ത ചപ്പാത്തിയാക്കാം. ഉം
പിന്നെ ചെല ആൾക്കാരിങ്ങനെ ഈ പുട്ട് ഒക്കെ ബാക്കി വരുലേ
ഉം ഉപ്പ്മാവ്, ഉപ്പ്മാവ് ഉണ്ടാക്കും.
ഉപ്പ്മാവല്ല അവരുണ്ടാക്കിയെക്കണ ഒരു ഹോട്ടല് ഞങ്ങള് ചെന്നപ്പോ പുട്ടും ചപ്പാത്തി പുട്ട്, പുട്ടും എറച്ചികറീം പുട്ടിങ്ങനെ പൊടിച്ചിട്ടേക്ക. എറച്ചിക്കറില് വന്നിട്ട് എറച്ചിക്കറി ങ്ങനെ മുമ്പില്, മുമ്പില്ക്ക. അങ്ങന അത്കൊ ആ അത് നല്ല ടേസ്റ്റാരുന്നു കഴിക്കാനൊക്ക ഇബ്ട കീ ഡയറ്റ് കു ചീസവാളക്കെ അവര് അരിഞ് വച്ചിട്ട്ണ്ട് അയിന്റെട്ടത്തി തിന്നാൻ. ആ അ അപ്പൊ എന്നോടോയിക്കണെണ് അങ്ങനെ ഇണ്ടാക്കികൊടു പിന്നെ അതേമേലന്നെ നമ്മള് ഈ എന്നോടൊയിക്കെണ് അവര് ഈ ഇഡിലില്ലേ ഈഡിലിയെ ബാക്കിയന്ന എന്തെയ്യും ഞാപറഞ് അതിങ്ങനെ എടുത്തിട്ട് വർക്കൂന്ന് പറഞ്. ഞങ്ങളങ്ങനെ വർത്ത് ഒണക്കി ഒന്നുങ്കി ആ ഒണക്കി വർ ത് വെക്കുംന്ന്റിഞ്. അപ്പ അത് വീട്ടില് കൊറച്ചുന്നോളു ഒണക്കിട്ട് നല്ല പോലെ വർ അല്ല നല്ലപോലെ ഓണക് വെയിലത്തിട്ട്. അന്നിട്ട് അയിനെ നമ്മള് കുഞ്ഞ് കുഞ്ഞാക്കിട്ട് നല്ല പോലെ വർത്തെടുക്കും വർത്തെടുക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അയിന് അല്ലെങ്കി അരിഞ്ഞിട്ട് വറുക്കണം അതെ അരിഞ്ഞിട്ട് ഒണക്കണം ഒണക്കിയിട്ട് വറുത്തിട്ട് ടിന്നിലിട്ട് സൂക്ഷിച്ചു വെക്കും.
ആഹ്
അത് പിള്ളേരെക്കെ ആണെങ്കിലും കൊറച്ച് കൊറച്ചായിട്ടൊക്കെ എടുത്ത് തിന്നോണ്ട് നടന്ന് തീർക്കും പിന്നാ കൂടുതല് നമ്മക്ക് പിൻ ഞങ്ങൾടെ ഇവിടങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ കൂടുതൽ അച്ചാറുകൾ പോലെയുള്ള പൊറത്തോട്ടൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഇണ്ടാവുല്ലേ ദൂരെ നാട്ടിലൊക്കെ അങ്ങനെയുള്ളവര് നമ്മള് ഇവിടുന്ന് ഞാൻ ഇണ്ടാക്കി കൊടുക്കുന്ന എനിക്കിപ്പ കഴിഞ്ഞുസം ഒരു ചേച്ചി എൻ്റെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഇണ്ടെന്ന് നാട്ടിൽ ഇണ്ടെന്ന് അറിഞ്ഞപ്പോ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങക്ക് ചെമ്മീനച്ചാറ് വേണോടോന്ന് പറഞ്ഞ് കൊച്ചുങ്ങക്ക് ഉ പിള്ളേര് ഇങ്ങനെ പോവാണ് പൊറത്തേക്ക് പോവാണ് അപ്പ ചെമ്മീനച്ചാറ് വേണം നി നിനക്ക് ഇണ്ടാക്കാൻ അറിയാന്ന് അപ്പർത്തെ വീട്ടിലെ ചേ ച്ചി പറഞ്ഞൂന്ന് പറഞ്ഞു അങ്ങനെ അവരെനിക്ക് വല്യ ചെമ്മീനൊക്കെ കൊണ്ടുവന്നു തന്നു പിന്നെ ഞാൻ അച്ചാറിട്ട് കൊടുത്തു നമ്മള് പൈസ മേടിക്കും അച്ചാറിട്ട് കൊടുക്കണല്ലേ
അതെ ആഹ് അച്ചാറ് ബിസിനസ്സുണ്ട് ഇവിടെ
ആഹ് വെള്ളൊക്കെ നമ്മള് വെള്ളം വെള്ളം ഒന്നും നമ്മൾ ഒഴിക്കണ്ടല്ലോ കൊർ ആഹ് അങ്ങനെ ഇട്ടാ മതിയല്ലോ അപ്പൊ വെള്ള ഒഴി അതാദ്യം ഒന്ന് പുഴുങ്ങി വറ്റിച്ചിട്ട് എടുത്തിട്ട് പിന്നെ അങ്ങട് ബാ ത്ത് അച്ചാറിട്ട് കൊടുത്ത് പുഴുങ്ങിയാ അങ്ങനെ തന്നെ നമ്മള് അച്ചാറിട്ട് കൊടുത്താ കൊറച്ച് ദിവസം ഇരിക്കൂലല്ലോ പൂപ്പല് പെരും അപ്പൊ അത് എടുത്തിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുത്ത് പിന്നാ ഞങ്ങള് പറയും എന്താണ് ഒരു വേറൊരു ഒരു അച്ച് ച്ചാറ് തന്നെയാണ് മീനിന്റെ ഞങ്ങള് പറയണെ മീൻ പറയും അയിനാ അത് ആരുന്നു അത് ഒ ഒര് ഒരാക്ക് ഇട്ട് കൊടുത്തിട്ട് അയാളൊരു പത്ത് നാലഞ്ച് പേരെയും വിളിച്ചോണ്ട് വന്നു
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ ഞാൻ കേട്ട് കണ്ട് വാങ്ങിച്ച് വരുമ്പോ രുചി അിയുമ്പോ പിന്നേം പിന്നേം വാങ്ങിക്കും ആൾക്കാര്
വേ അത് നല്ല തുണ്ടം മീനില്ലേ?
ആഹ് ആഹ് ആഹ് കഷ്ണം മീന്
കേര പോലത്തെ വല്യ മീനില്ലെ കഷ്ണ ഒള്ള
ആഹ് ആഹ്
അതിന് ഇവിടെ ആള് ഇടിയാരുന്നു അന്ന് ഇച്ചിരി ഒരു ഞാന് ഇണ്ടാക്കിയപ്പ എനിക്ക് തിന്നാൻ വേണ്ടി ഞാൻ ഇണ്ടാക്കിയപ്പ അതീന്ന് ഒരു കറഞ്ഞി കഷ്ണം രണ്ട് മൂന്ന് ഈ മസാലയൊക്കെ ആയിട്ട് കൊറച്ച് രണ്ട് മൂന്ന് കഷ്ണം ഒണ്ടാരുന്നു അത് കൊണ്ടോയി കൊടുത്ത് അവരെ വീട്ടി കൊണ്ടോയി അപ്പൊ അവിടെ വേറെ ആരാണ്ടൊക്കെ വന്നിരിപ്പ്ണ്ടായിരുന്നു അവരും കൂട്ടി അവര് കൂട്ടിയപ്പോ ഇഷ്‌ട്ടപ്പെട്ടിട്ട് അവരെനിക്ക് എന്നോട് പറഞ്ഞേ ആഹ് അപ്പർത്തെ വീട്ടിലെ ചേച്ചീടെ കൈയില് പൈസ കൊടുത്തിട്ടുണ്ട് ഞാൻ മീൻ മേടിച്ചു തരാം നീ എനിക്ക് ഉണ്ടാക്കി തന്നാലേ ഞാൻ പറഞ്ഞു ഇണ്ടാക്കി തന്നാ എനിക്ക് പൈസ തന്നോന്ന് പറഞ്ഞു ബാക്കി സാധനങ്ങളൊക്കെ മേടിക്കണത് എണ്ണയൊക്കെ ആവൂല്ലേ ഏഹ് അപ്പൊ എനിക്ക്
ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വേണ്ടേ ല്ലേ
അപ്പൊ ഞാൻ ആഹ് ഞാൻ പറയാ എനിക്കയിനുള്ള പൈസ തന്നേച്ചാ മതി ഞാൻ ഇണ്ടാക്കിത്തരാന്ന് അങ്ങനെ അതൊക്കെ എല്ലാസോം ചെല സമയങ്ങളില് ലക്കിന് അങ്ങനെ കിട്ടിയാ ചെറിയ കൊറേ ആൾക്കാര് നമ്മളോട് പറയും വേണോന്ന് പറയും
ആഹ്
പിന്നെ ഒരടക്ക് പണ്ട് ഈ ഇത് ഞാനൊരു ഒ ഒരു വറക്കില് സ്ഥിരോയിട്ട് വന്നേലും മുന്നേ ഞാൻ ചെയ്തിരുന്നാ സോപ്പ് നിർമ്മാണം
ആഹ് ആഹ് ആഹ് അത് കൊറെ മുന്നേ ഒരു എല്ലാവാരും ചെയ്തോണ്ടിരുന്ന ഇതേ പോലെ
ആഹ് ഞാനന്നിട്ട് ഈ കറ്റാർ വാഴേടെ സോപ്പില്ലേ ജെൽ വെറുതെ സോപ്പുകള് ഇണ്ടാക്കായിരുന്നു എന്റെ മെയിൻ പരിപാടി ജെൽ ചോപ്പുകള് അയി ഇഷ്ടംമാരെ ണ്ടായിര്ന്നു. ജെൽ സോ പ്പ്, കറ്റാർവാഴടെ പിന്നെ തുളസിടെ കറ്റാർവാഴടെ സൂ ഏ തുളസി, കറ്റാർവാഴ സോപ്പ് പിന്നാ ഏഹ്. തിന്റെ സോപ്പ്ല്ലെ നീമ് ല്ലേ നീ മ് പറണെ ആരിവേപ്പ്ല, ആരിവേപ്പ് അതി സോപ്പ് പിന്നാ നമ്മടെ ചെരട്ടക്കരിയില്ലേ അത്കൊണ്ട്ള്ള അതെക്കെ നല്ലതാണ് ശര് നമ്മടെ ശരീരത്തിനെക്കെ നല്ലതാണ് ചെരട്ടക്കരി യൊക്കാ ക്കാ. ആഹ് അപ്പതിന്റെ സോപ്പ് അങ്ങനെ കുറേ എണ്ണത്തിന്റെ സോപ്പ് കള് ചെയ്തൊണ്ടിരിക്കുവാര്ന്ന് നേരത് നേരത്തെ കൊറേ വർഷങ്ങൾക്ക് മുന്നേ അത സക്സസായി. അതൊന്നും നല്ല രീതിയില്ങ്ങനെ വന്ന് കഴിയുമ്പോഴേക്കൂല്ലേ അട്ത്തപഴി. അട് അവ്ടെ എങ്ങനാ എങ്ങനെണ്ട് ങ്ങള്ടെ വീട്ട്ല്
വാങ്ങിക്കും പ്രോത്സാഹിപ്പിക്യുട്ടോ ചെയ്യുന്നവരൊക്കെ നമ്മള്. ച്ച ന്താക്കില്ല. അവര്ക്കൊരു ത് ടെൻഷെൻ കൊട്ക്കില്യ. ചടപ്പിക്കില്ല്യാ. ആ ഞങ്ങളപ്പോ ഇങ്ങനെ തൊടങ്ങണം വിചാരിക്ക്ണ്ട് സക്സസാവട്ടെ
ഉം ഉം ഉം. ആഹ് നല്ല കാര്യാണ് ട്ടാ
ആഹ് മടിക്കും
നമ്മളെ ഇങ്ങനെ ഒരെണ്ണം ചേ ചെയ്തിട്ട് അയിന്റെ കൂട്ടത്തി വേറെരെണം കൂടി നമ്മള് തൊടങ്ങേണെങ്കില് നല്ല
ആഹ് ആഹ് ആ ഞാപറയും ഇവരോട് ആ കേക്ക് മാത്രംക്കണ്ട അമുക്ക് ബേക്കറി ഐറ്റംസ് ഒക്ക കൂടെ റം മിക്സാക്കി കൊട്ത്താല് കൊർച്ച് ക
തൊള്ള രണ്ട്‌, മൂന്ന് കടകള്ള് പിടിച്ചാമതി. ബേക്കറികളില്ലേ.
ആഹ് ആഹ് കടയിട്ട്ത് ത്ത്മുക്ക് ചെയ്യാംപറ്റില്യാ. അല്ലാതെ പോയി ച്ചിലിര്ന്ന്ട്ട് അമുക്ക് കൊടുക്കാനേപറ്റു.
നിങ്ങള് വീട്ട്ല് ര്ന്ന് ണ്ടാക്കിട്ട് കടകളി കൊണ്ടോയി കൊടുക്കണം. ആഹ് അത് പോം. അത് ചെലവാവും പെട്ടെന്ന്, പെട്ടെന്ന് ചെലവാവും.
ഉം ഉം.
അവരോട് പറയണെ ഞങ്ങൾ ഇന്ന മ് കുടുംബശ്രീക്കാരാണ് ഇന്ന സാനം ണ്ടാക്ക്ന്ന് ണ്ട്. അപ്പാ ങ്ങനെ ചെലവാക്കാ. അപ്പാ അങ്ങനെ കൊണ്ട് കൊട്ത്താലല്ലേ നല്ല വരുമാനം കി
ഉം കിട്ടും ഉം ഉം.
നമ്മളൊരു എട്ട് രൂപകൊട്ത്താ അവര് പന്ത്രണ്ട് രൂപ കൊട്ത്താ അവര്ക്ക് നാല് രൂപ ലാഭല്ലേ.
അതെ ആഹ് ആഹ്
ആഹ് അങ്ങനൊട്ക്കാപറ്റും. പിന്നാ പഴത്തിനൊക്കെ വെല കൂട്ടി കൊടുത്താമതി. ഒരു പത്ത് രൂപക്കൊക്ക കൊടുക്കണം ന്നാലേ നമുക്കും മൊതലാവൊള്ളൂ. പഴത്തിന് വെല കൂടുതലല്ലേ.
ആഹ് അതെ.
വീട്ടില്ണ്ടാവണിണ്ടെങ്കില് ലാഭോ ൺ
ഉം. ആഹ് ആഹ്. അങ്ങനെ പൽ പരം ബിസ്നസ്കൾണ്ട്. പൊടി ഐറ്റംസ് മസാലപ്പൊടി, മൊളക്പൊടി മഞ്ഞപ്പൊടി. ഉം അതവര് ഒരു പിന്നെ എണ്ണ നമ്മളെ തലേൽത്തേക്ക്ണെ എണ്ണണ്ടല്ലൊ കാച്ചിയെണ്ണ അത് ഒരൂട്ടര് അങ്ങനെ ചെയ്യ്ണ്ട്.
ആഹ് അതൊക്കെ നല്ല, നല്ല പരിപാടികളാണ്.
പിന്നെങ്ങനെ. ആഹ് വണ്ടില് രു വാന് പോൽത്തെ വണ്ടിൽട്ത്ത്ട്ട് ആവണ്ടില് വെച്ചി ട്ട്ഒരു ഒരു ടൗണ്ല് വെച്ചി വിക്കാണ് അ
ഉം ഉം ആഹ്. എണ്ണ ആഹ് ആഹ് അ അ് തേച്ചിട്ടെക്കെ ഏനെണ്ടാവുവായിരിക്കുംല്ലെ അറിയാം
അല്ലേ. ആ ചേച്ചിക്ക് നല്ല മുടിയിണ്ട്. അപ്പൊ പിന്നെ ആ മുടി കണ്ട്ട്ട് വരും. ന്നെ പാരമ്പര്യായി കിട്ടിയതുണ്ടാവും ചെലൊർക്ക്. പോവാത്തൊര് തുണ്ടാവുല്ലോ.
അതെ അതെ.
എല്ലാർക്കും പ്പതെപോലെ ആവില്യലൊ ശരീരത്തിലെ ഒരൊ ഹോർമോണിന്റെ വ്യത്യാസത്തിനനുസരിച്ച്. മുടിഴിച്ചിടിണ്ടാവും ഉം.